എന്താ വർത്താനം
ആഹ് സുഖാണ്
ആഹ്
എന്താ കൂട്ടാൻ
സോയാബീൻ.
ഇങ്ങോട്ട കഴിച്ചനീ
ചോർന്നോ?
ആ ചോറി ന്നു.
എന്ത കൂട്ടാൻ?
ആഹ മീനും സാമ്പാറും.
പഠിച്ചണ്ട എങ്ങനെ ഏ ഇതാകണ്ടേ
ഏ ആദ്യം എന്താപ്പൊ ഒരു ഏഴ് മണി എട്ട് മണിയായ പഠിച്ചാനിരിക്കുക എന്നിട്ട് ഓരോ പുസ്തകങ്ങളും. ത്തുന്നുണ്ട് ഓരോ എന്താ ഒരു ടൈം ടേപ്പിൾ ഉണ്ടാക്കുക ഇത്ര മണി മുതൽ ഇത്ര മണി വരെ ഒരു വിഷയം. അങ്ങനെ ഇതിൽ ടൈംൻ്റെബിൾ ഉണ്ടാക്കുക. എന്നിട്ട് ഇരുന്നുങ്ങാണ്ട് എന്താപ്പ ഓരോ പോയിന്റ് ആക്കി ഇങ്ങണ്ട് ഒരു ബുക്കില് പിന്നും പേപ്പറോ ക്കെ ഒരു ബുക്കിൽ ഇങ്ങനെ എഴുത എന്നിട്ട് ഓരോ സമയം വെക്കണം ഓരോ വിഷയത്തിനും.
ആ
എന്നിട്ട് എന്താ അപ്പൊ ഏത് ഒരു ബുക്കെടുത്തിട്ട് ആദ്യം മൊത്തം വായിച്ച എന്നിട്ട് അതില് പ്രധാന പതങ്ങള് മാർക്കെയ്യ എന്നിട്ട് അതൊരു വേറെരു പേജില എടുത്ത് പോയിന്റ് പോയിന്റ് ആക്കിങ്ങണ്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് എഴുത
ആ
ന്നിട്ട് അയ് ഞമ്മക്ക് ഷോട്ട് ആക്കിക്കാണ്ട് വല്ലേ പഠിച്ചാൻ ള്ളതാണ്
ആഹ്
അത് എന്നിട്ട് എന്താപ്പൊ പഠിച്ചിറക്കുമ്പോ നമ്മള് പിന്നെങ്ങനെ ഓരോ ടൈംടേബിൾ ആക്കിട്ടില്ലേ അതി ഇങ്ങനെ തനിയെ എടുക്ക എന്നിട്ട് പഠിച്ച
ആ അതെങ്ങനെയ എയ്തേണ്ടേ
അതെങ്ങനെ ഇതെന്താച്ചാ ആ ഇപ്പൊ പറഞ്ഞര ഒരു ഏഴ് മണി മുതൽ എട്ട് മണി വരെ ഈ വിഷയം ഞാൻ പഠിച്ചുന്നു കറ്റിങ്ങാണ്ട് ആ വിഷയം എടുത്തങ്ങാണ്ട് അത്ര മണിയ വരെ പഠിച്ചു എന്നിട്ട് പിന്നെ എട്ട് മണി മുതൽ ഒമ്പത് മണി വരെ വേറരു വിഷയം പഠിക്കുക. ഒമ്പ് മണി മുതൽ പത്ത് മണി വരെ ഒരു വിഷയം പഠിച്ച. പിന്നെ ചോറിന്ന്ങ്ങാണ്ട് കടക്കണം ഒർക്കം നിർബന്ധമാണ്. ഉറക്കം വേണം പഠിച്ചും വേണം.
ആ ഈ അണ്ടർ ലൈൻ ചെയ്യുമ്പോ എങ്ങനെ
ഏഹ്
ഈ എഴുതാൻ ഉള്ളദോക്കെ എങ്ങനെ എഴുതണ്ടേ?
എങ്ങനെ എഴുത്ത്ണ്ടേ ചോയ്ചാൽന്നെ എന്താ പോ ഞമ്മള് ഒരു ഒരു പേജിന്ന് ആദ്യത്തെ ഫുള്ള് ആദ്യം ഫുള്ള് വായിച്ചണം. ന്നിട്ട് അയില് എന്താ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ തോന്നുന്നത് മാർക്ക്യ
ആഹ്
ന്നിട്ട് അത് വേറരു പേജ്ക്ക് പോയിന്റ് ആക്കിങ്ങാണ്ട് എഴുത പിന്നെ അടുത്തത് അത് അവിടെ എഴുതി അടുത്തതും വായിച്ങ്ങാണ്ട് മാർക്ക് ചെയ്യ ന്നട്ട് അതാവടെ എഴുത
ആഹ്
അങ്ങനെ മനസ്സിലായില്ലേ
ആ അപ്പൊ ഈ അണ്ടർലൈ ചെയ്യേണ്ടത് എങ്ങനത്തെ വേർഡ്സാ
ബൂക്കിലില്ലേന്നെ
ആഹ് ഈ ആഹ് ഇൽ അക്ഷരങ്ങളില്ലാത്തതും അങ്ങനെ
എങ്ങനെ
ഈ ഇത്ണ്ടാവൂലേ പ്പൊ എന്തേലും ഒരു വാക്ക് അവക്കെ എങ്ങനെ എയ്തണ്ടോ
നോക്കിങ്ങാണ്ട് എയ്ദ അയ് ഞമ്മള് ചുരുക്കിങാണ്ട് നമ്മൾ മനസ്സിൽ കണക്കൂട്ടണം ത്ങ്ങനെണ് വര അത് ചുരുക്കിക്കാണ്ട് ള്ളതു
ആഹ്
ഉം
അപ്പോ അതിപ്പോ എന്ത് ഇങ്ങനെ വരടുമ്പോ അണ്ടർലൈൻ ചെയ്യൂല്ലേ
ഏ
അണ്ടര് ലൈൻ ചെയ്യുമ്പോ ഇപ്പോ ഈ ചെറിയ വേഡ്സൊക്കെ എങ്ങനെ എഴുതും
അണ്ടർലൈൻ ചെയ്ത ചെറിയ വേഡ്സ് ഞമ്മക്ക് മനസ്സിലായ ഭാഷയില് എന്താ പ്പൊ ഓരോന്നയ്ത മ മനസ്സിലായ ഭാഷയില് എന്താപ്പൊ ഓരോ ഇത് ഇങ്ങനെ നമ്മള് ആദ്യം വായി ച്കാണ്ട് ഇങ്ങനെ മനസ്സിലാക്ക ആദ്യം നമ്മള് നല്ലോം ബുക്കുകൾ വായിച്ചണം ഏ എന്താ ക്ലാസ്സ്ൽ ഇട്ക്ണ ഭാഗങ്ങൾ വായിച്ചണം അങ്ങനെ
അപ്പോ ഈ വേറെ ഏതെലും അക്ഷരങ്ങൾ ഉണ്ടെങ്കി അതൊക്കെ എങ്ങനെ വായിച്ച
വേറെ അക്ഷരങ്ങൾ ഇണ്ടെങ്കിലോ
ആഹ് ഈ അറിയാത്ത വാക്കളൊക്കെ ഇണ്ടാവുലേ
ആഹ്
അങ്ങനെ
ആകൊന്ന് നോക്കിങ്ങാണ്ട് എഴുതിട്ക്ക അത് അങ്ങനെ ദിവസം ബുക്കുകൾ വായിച്ച്മ്പോ തന്നെ നമ്മക്ക് അക്ഷങ്ങളൊക്കെ മനസ്സിലാവും കാണാ പാടായിങാണ്ട്
ആഹ് അപ്പൊ ഈ ഹിന്ത്യക്കെ
എന്ത്
ഹിന്ദി
ഹിന്ദിയ ഒക്കെ അങ്ങനെ തന്നെ ഹിന്ദിയുംഎന്തുവാ വായി വായിച്ച് വായിച്ച് വായിച്ച് അപ്പ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഓരോ ദ ദിവസവും വായിച്ചുമ്പോ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായി ഇങ്ങണ്ടത് മനസ്സിൽ കേറും
ആഹ അപ്പോ ഈ പഠിച്ചേണ്ടത് അന്നൊന്ന് പഠിച്ചണ അല്ലേ
അന്നന്ന് പഠിചണം
ആഹ അപ്പോ ചോർന്നുല്ലേ
അനക്ക് എന്താ അപ്പൊ ചോറ് എങ്ങനെ ഉണ്ടാക്ക അറിയോ
ആഹ എങ്ങനെ പറെ
അടുപ്പത്തച്ചെങ്കി അടുപ്പ് കത്തിച്ച് എന്നിട്ട് കുട് ഇച്ചിരി വെള്ളം വെക്കുക പാത്രത്തില് എന്നിട്ട് അയ്ക്ക് അരി കെഴുകി ഇങ്ങാണ്ടിട്ട് വെള്ളം ചൂടായിട്ട് അയിക്ക ഇടുക എന്നി ഇത് വേവോളും വേവിച്ച ആ കത്തിച്ചങ്ങാണ്ട് തളച്ച് തളച്ച് വിന്ത് കഴിഞ്ഞിട്ട് നമ്മള് കുറച്ച് കുച്ച് വെള്ളം പറന്ങണ്ട് ഊറ്റി എടുക്കുക. ചോറായിഅപ്പോ
ആഹ അപ്പൊ ഈ മീൻപൊരിയോ
മീൻ പോയി മീൻ നന്നാക്ക എന്നിട്ട് മസാലകളൊക്കെ തേച്ചു ഉപ്പൂ, മുളക്, മഞ്ഞപ്പൊടി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചിയും, ചതച്ചത്. കുറച്ച് സുരുക ക്കൊക്കെ ഉററിചാട് രസക്ക മീൻ മസാല ഉണെങ്കിൽ അതും. എന്നിട്ട് ഇട്ട് നല്ല കൊയച് ങ്ങണ്ട് കൊറച്ച് റസ്റ്റ് ചെയ്യാൻ വെച്ചെങ്ങാണ്ട്. പിന്നെ എണ്ണയ്ക്ക് ചട്ടിക്ക് എണ്ണ പർന്ന്ങ്ങാണ്ട് നല്ല പൊരിച്ചെടുക്ക.
ബിരിയാണി.
ബിരിയാണിപ്പോ ഉം ബിരിയാണി. നല്ല സിമ്പിൾ ആയിട്ടുള്ള ബിരിയാണി വച്ചെങ്കി. ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി അയിക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിഒക്കെ ചതച്ചത് മുളകും. കൂടി ചതച്ചതിട്ട് അക്ക് തക്കാളി കെ ഇതാക്കി മസാലകളൊക്കെ ബിരിയാണി മസാല, മഞ്ഞപ്പൊടി, മുളകുപൊടി, ഉപ്പ്. പിന്നെന്താ കൊറച്ച് തൈരൊക്കെ ഇട്ട്ങ്ങാണ്ട്. നല്ലോണം വറ്റിയിട്ട് പിന്നെ വേവിച്ച ചോറ് ഇത് ഇടണം ഇറച്ചി വേവിച്ചത് ആദ്യ മസാല കൂട്ടിയച്ചത് ഇതിക്കിടുക എന്നിട്ട് പിന്നെ വേവിച്ച ചോറ് ഇതികിട്ട് ദം ഇടുക.
ഉം ഈ സോസ്കള് എങ്ങനെണ്ടാക്കുക. അറിയോ?
മയോറൈസോ, വെളുത്തുള്ളി വെളുത്തുള്ളി തുള്ളി അങ്ങപ്പി എന്താ പോ വേവിച്ചതും ഒക്കെ ഇട്ട് ഇങ്ങാണ്ട്. ഇതിരി സുറുക്കിം ഉപ്പും. തൈര് ഉണ്ടെങ്കിൽ തൈരൂട്ട്. അടിച്ച ഇത്തിരി സൺഫ്ലവർ ഓയിലും. ഉപ്പും കൂടി ഇട്ങട് അടിച്ച. സോ മയോണയിസയി വെളുത്തുള്ളി.
ആ ആ ഈ അച്ചാറ് തും അങ്ങനെ ഓരോന്ന് സാമ്പാർ അങ്ങനെയൊക്കെ.
അച്ചാർ നല്ല മാങ്ങ ചറ് മ്മപ്പ മാങ്ങക്ക അവിടെ മാങ്ങക്കണ്ടോ?
ആഹ്
അവിടെ എന്തൊക്കെയുണ്ട്.
മാങ്ങണ്ട്, നാരങ്ങണ്ട്.
ഉം
പിന്നെ അങ്ങനെ എന്തൊക്കെയ അടക്കാപ്പായോ അങ്ങനെ എന്തൊക്കെയുണ്ട്.
അതോണ്ടൊക്കെ എന്താ കാട്ടല്?
അതെന്താ നന്നാക്കും തീനും.
അവിടെ പോഴ ക്കെണ്ടോ?
ആഹ് പോഴണ്ട്.
മീൻമ്പിടിച്ചാ പോ
ആയിച്ചീലൊക്കെ പോകും.
എങ്ങനെ? ആരൊക്കെ പോക്ക് എങ്ങനെയൊക്കെ പോക്ക്?
ഞാനും ഇന്റെ ഫ്രണ്ടും ഞങ്ങളങ്ങനെ മീൻപിടിച്ചാൻ പോവും.
എന്തൊക്കെ മീനണ്ടാവല്?
പുള്ളിപേര്ല്, കണ്ണന്. കോട്ടി, പിന്നെ അങ്ങനെ ഒരോ ചൂണ്ടൽമ്മേ.
എങ്ങ എങ്ങനെ?
ഒരു പാത്രത്തില് പുയരെ പുയരീംട്ക്കാം. അല്ലെങ്കിൽ മൈദിം, മഞ്ഞപ്പൊടിം. പിന്നെ പുണ്ണാക്കും അതൊക്കെ ഇട്ട്
ഉം എങ്ങനെ? അത് ഒന്ന് പിടിച്ചുന്ന രീതിയൊന്ന് പറഞ്ഞ
ആഹ് മൈദ കൊയ്ക്ക അയ്ക്ക് പുണ്ണക്ക് പുടിച്ചാണ്ട് അത് ഇടാ. പിന്നെ കൊറച് മഞ്ഞപ്പൊടി കൊറച് എണ്ണ അത് ഉരുളാക്കിയാണ്ട് ചെറിയ ചെറിയ ഉർളയിട്ടാണ്ട് കൊളത്ത്മ്മേ കൊളത്തീട്ട് ഇടാ.
ഉം പിന്നെ?
ആഹ് ആത് കിട്ടാ മീൻകിട്ടും.
എന്തൊക്കെ തരത്തില് മീന കൊള് എന്താ അവടെ കിട്ടല്?
പെരലാളാണ് അധികേറും കിട്ടാ. അല്ലെങ്കിൽ സിലോപ്പി കരിമീന്
അതൊക്ക നല്ല വലിപ്പം ഉണ്ടാവോ?
അത്യാവശ്യം വലുപ്പം ചെറിയ
ഉം എന്താ ഏഹ്
ചെറിയ വലുപോക്ക ഇണ്ടാവും.
ഉം ഇപ്പൊ വേൾഡ് കപ്പ് ആയോണ്ട് കളിയൊക്കെ കാണാലോൻഡോ
ആഹ്
ഉം ആരൊക്കെ ഫേനാണ് ഏതൊക്കെ കളിക്കാരെ ഫാൻആ
ബ്രസീല് നെയ്മർ
ഉം പിന്നെ എന്താണ്? ഉം പോയീലെങ്ങനെണ് വള്ളൊക്കെണ്ടോ ഇപ്പൊ മഴആയോണ്ട് അവടെ മയണ്ടോ?
മഴപ്പോ എല്ലാട്ത്തുണ്ട് വള്ളം വന്നുക്കുണു ഓലിവ്ണ്ട്.
നല്ല ഒലിവ്ണ്ടോ?
ആഹ് നല്ല ഒലിവ്ണ്ട് മാധറുസന്ന് നോക്കിയാ നേരെ കാണാ പൊയ.
എന്താണ് പൊയില് എയ് പാമ്പോ നീർക്കോലിയോ അങ്ങനെ എന്തെലൊക്കെ ഇണ്ടോ?
ആഹ് അ ആദ്യണ്ടായിനു പാമ്പ് ഇപ്പോ കാണാല്ല.
നീ നീന്താൻ വെയ്ക്കോ പൊയീല്?
ചെർതായിറ്റ്.
ഉം അവിടെ നീർന്നായ അങ്ങനത്തെ ഇതാളൊക്കെണ്ടോ?
ഞാ കണ്ടിട്ടൊന്നുല്ല അവിടെണ്ടന്ന് പറയണേക്കാ
ഏ നീർന്നായ മനുഷ്യമാരെ കടിച്ചു
കടിച്ചും
ഏ
കടിച്ചും തിന്നും അവിടുന്ന് അപ്പത്തിനും കൊണ്ടണം
ഓ നിങ്ങൾ മീൻ പിടിച്ചുമ്പോ കൊറെേ മീനൊക്കെ കിട്ടും ഞണ്ടൊക്കെ ഉണ്ടോ
അത്യാവശ്യം കിട്ടും ഈ തോട്ടിലും ചാലിലുംഒക്കെ കൊറെ മീനും ഞണ്ടുണ്ടാാവും
ഉം മ ഉളപ്പൊന്നില്ല അപ്പൊ
ഉം
എന്താണ് എന്നിട്ട് ഫുഡ് കഴിച്ചു
ഉം ഫുഡ് കഴിച്ചു സോയാബീനും ചോറും
കറി എന്തേന്
കറി മുരിങ്ങാക്കായന്റെ ഒരു കറിയാണ്
മുരിങ്ങക്കായോ
ഉം
ടാസ്റ്റ് ഉണ്ടായിനോ ന്നാ ഓക്കെ ശെരി
ആഹ് ശരി